നമ്മളേ അന്റെ അച്ചാർ കമ്പനിയൊക്കെന്തായി അച്ചാർ പണീലാ?
അത് ഏഹ് ഏഹ് ഈ നേരത്തെല്ലാം കഴിഞ്ഞ്പ്പോ മഴെല്ലേ
ആഹ്
മഴ മഴക്കൊന്ന് മാറിക്കോട്ടെ വിചാരിച്ചിട്ടാണ്
അല്ല അപ്പൊ ഈ അച്ചാർ ഇണ്ടാക്കാൻ നല്ല ചെലവില്ലേ
ആഹ് ചെലവൊക്കെണ്ട്
ആദ്യം എഞ്ചി കവറിലാ അല്ല ഗൾഫിക്ക് കൊടുത്ത ത്തയക്കലുണ്ടോ
ഏഹ് വന്ന് വേടിക്കുമ്പോക്കെ കൊട്ത്തയക്കും ആ ആൾക്കാരൊക്കെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാതും ഇടും ആൾക്കാര് വന്ന് ഓർഡർ വേടിക്കുമ്പളേ
ആഹ്
ഉം ഓർഡർ വരുമ്പോ ഇണ്ടാക്കി കൊടുക്കും ഓരോ സീസണിലും ഓരോന്ന് ഇടും മാങ്ങ സീസൺ ആവുമ്പോ മാങ്ങ ഇടും
ആഹ്
അങ്ങനെ അല്ലെങ് മുതലാവൂലേ
മുതലാവുല്ല
ഇപ്പൊ മാങ്ങ മാങ്ങ ഉണ്ടായിന്നന്നൊക്കെ കുറച്ച് മാങ്ങൊക്കെ കൊറെ ഇട്ട് ഇണ്ടായി
ആഹ് ആഹ്
ഉം ഇനിപ്പൊ നാരങ്ങക്ക് കൊറയട്ടെ എന്ന്ട്ട് വേണം നാരങ്ങ മേ ച്ചിടാന് നാരങ്ങും ഈത്തപ്പഴൊക്കെ ആയിട്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ മീനും ഇതൊക്കെ എന്താണ് ആരെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലേ ഇണ്ടാക്കി കൊടുക്കുള്ളൂ
കൊടുക്കുള്ളൂല്ലേ മീന മീനും ഇറച്ചൊക്കെ
ആഹ്
ഉം അനക്കെ നല്ല സാനം വേണല്ലേ
ആഹ് സാധനൊക്കെ വാണം പിന്നെ വാറെ എന്തൊക്കെ വളിച്ചെണ്ണ ഇല്ലല്ല അങ്ങക്ക് ഇവിടെ തെങ്ങില്ല്യാ
അവ ജ്യ അച്ചാറുണ്ടാക്കാനൊക്കെ എന്താ
ഞാൻ വേടിക്കും എണ്ണല്ലേ
ആഹ് എണ്ണയിലിണ്ടാക്ക
ആഹ് വെളിച്ചെണ്ണഴിലല്ലല്ലോ ഇണ്ടാക്ക എണ്ണഴിലല്ല
ആഹ്
ഉം പിന്നെ വാറേ ന്നട്ട് എന്തൊക്കെ
നല്ലതാടി കൊഴപ്പല്ല അപ്പൊ ഞാൻ നീ ഞാൻ വിചാരിച്ചേ ആ ഞാൻ പറയണ്ട് ഞ്ഞ അച്ചാറ് ഇണ്ടാക്കിയ ഇണ്ടെങ്കി ഉണ്ടോ ചോഴിക്ക
ആഹ് ഇല്ല്യ വടെ ഇല്ല്യട്ടൊ ഞ് ആരെങ്കിലൊ ക്ക ഓർഡർ ചെയ്യാൻ ണ്ടങ്ക് പറയോണ്ട്
ആ പറയണ്ട്ട്ടാ പിന്നെ അൻക്കൊരു വരുമാനം ആവൊല്ലോ
അതെ
ഉം
ഉം
അതന്നെ എല്ലടി ഇങ്ങനെ എ അച്ചാറ് വിറ്റിട്ട് ഇങ്ങനെ എന്തേലും ഈ കുടുംബശ്രീയിലൊക്കെ ആൾക്കാര് ഇങ്ങനെ വിക്കൂലേ
ആ അങ്ങനെ വിറ്റീര്ന്നല്ലേ ഞാന്
ഏഹ്
അങ്ങനോക്കെ കൊടുത്തീന്ന്
ആ ആ
പിന്നെ വേറെന്താന്നട്ട് കുട്ട്യാളൊക്കെ പോയാ
ആ കുട്ടി പോയടീ ഒരു കുട്ടി സ്കൂളി പോവല്ണ്ട് ഒന്ന്ന് പിന്നെ ഞൻ രണ്ടേക്കാല് വയസായിക്ക്ണ്
ഉം ഉം ഉം
ഉം ന്നട്ടന്താണ് പാട്
എന്ത് പാട് ങ്ങനെ പോവ്ണ്ട് കൊയപ്പൊന്നുല്ല പ്പൊ കൊയപ്പൊന്നുല്ല്യ
ആ സുഖല്ലേ കെട്ടിച്ചോട്ത്ത്
പെരെക്കൊക്കെ പോക്കില്ല്യെ ആ പെരെ പോക്കില്ല്യെ
പെരെക്ക് ആ പേരെക്കൊവും ആ പെരെക്കൊക്കുണ്ട്
ഉം ഉം
ആ അങ്ങന സ് സ്കൂളും മദ്രസൊന്നുല്ല്യാത്തപ്പൊളൊക്കെയ്
ആ അവ്ടെന്താ മ്മാക്കും പ്പാക്കൊക്കെ പാട്
ന്റമ്മാ ന്റമ്മെ
ആ അവടെ പാട് കൊയപ്പൊന്നുല്ല്യല്ലോ ആ ആ ഉം ആങ്ങളാര് അൻക്ക് എത്രാളാടീ
ഇൻക്ക് മൂന്നാങ്ങളാര് ഒരു പെണ്ണും മൂന്നാളും കെട്ടി
ആ ആഹ്
ആ ഒരാള് നഴ്സിങ്ങിന് പഠിക്ക്യ ജോലിയാവാനയിക്ക്‌ണ്
ഉം ഉം ഉം
ഉം
ആ ശരി
എങ്ങനെ
പിന്നെ എവ്ടെ നഴ്സിങ്ങിന് പഠിക്ക്‌ണെ
ഓള് ഇബടെ ഉം ഇവടര്ത്ത് എര്ത്തന്നെ ഒരു ബസ്സ് പോവാനോള്ളൂ ആ രണ്ട് ബസ്സ് കേർണം
ആഹ് ആഹ് ആഹ്
വളാഞ്ചേരി
പി ആഹ് ആഹ് ആഹ്
ആഹ്
ആഹ് ഏത് ഹോസ്പിറ്റല്ല്? ഞാനവടെല്ലേ.
ഫലോ
ആഹ് ഞാനവട് അവടെള്ള ആളന്നെല്ലേ.
അൻക്കറിലടീ ആഹ് അവടള്ള ആളും ആഹ് ആഹ് ഇജ് അഔടെ കാണിക്ക്ല്ലേ ഏഹ്
ഇബള് ഏത് ഹോസ്പിറ്റലാ?
ചായ കുടി
പേ
ആഹ്
എന്താ പേര്?
അസ്നാ
ആഹ് പിന്നെ
ആഹ്
ഉം വേറെ കൊഴപ്പൊന്നില്ല്യല്ലോ?
ഏഹ് ഏഹ് കൊഴപ്പന്നുല്ല ഇങ്ങനെ പോക്ണ്ട് ളേ.
ന്ന്ട്ട്
ന്ന്ട്ട് എന്താണ് കൂട്ടാനക്കെ ആയില്ലേ ചോറ് കൂട്ടാനക്കെ?
ആഹ് ചോറും കൂട്ടാനൊക്ക ആയി.
തിന്ന് കെട്ക്കാ?
തിന്ന്ട്ടൊന്നുല്ല്യ രാവിലെ ചായ ട്ച്ച്.
വേറെ എന്തൊക്കെണ്ട് ന്ന്ട്ട്?
ന്ന്ട്ട് എന്താ ഇങ്ങനെ പോണുമ്മളേ കൊഴപ്പല്ല്യ സുഖാണ്.
ഹ് ഹ് ഹ് ഹ്
ഉം എന്താജ് ചിർചിണ്?
ഓഹ് ഒന്നുല്ല ഉം പിന്നെ.
ആഹ്
വയ്യ വല്ലാത്തോരോ കഥകള്.
ഹ് ഹ് ന്ന്ട്ട് അന്റെ പണിക്കെ വേം കെജേജക്കാരം? ആഹ് ചോറും കൂട്ടാനൊക്കെ എട്ടരക്കായി.
എഹ് ഹാ ഇത്ര ഉഷാറാ
ആഹ് എല്ല പിന്നെ.
പ്രത്യേകിച്ചിട്ട് വേഗേ വേം വേഗം പ എല്ല വേഗം പണിയൊക്കെ കഴ്ച്ചിട്ട് ഫോണില് യൂട്യൂ യൂട്യൂബ് ഇതൊക്കെ കാ ആലോച
ആഹ് ആഹ് വെർതല്ല ങ്ങനെ ആലോച്ച് ചിർച്ച്ണേ.
വേഗം പണിയൊക്കെ കയ് ച്ച് യൂട്യൂബ്ൽ ഇത് കാണാലോ വീഡിയോസും റീൽസും ഒക്കെ കാണാലോ ച്ചിട്ട് ഇങ്ങനെ മൺ കുട്ട്യള് പോയാല് അത് നോക്കി കുത്തിരികാലോ കു കുട്ട്യൾ വന്നാ പിന്നെ അഹന്നും കിട്ടും ഫോൺ കിട്ടൂലല്ലോച്ചിട്ട്
ആഹ് അത് സര്യ. ങ്ങനെ അപ്പ അയിന് വേം പണി കഴിക്ക്ണാല്ലേ?
ആഹ്
ആ
അള്ളാ മക്കളെന്നഴ്ന് കിട്ടൂലമ്മക്ക് ഫോണ്
എവിടെ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ മകൾക്ക് കൊടു ക്കുല ഫോണൊന്നും
മകൾക്കുകൊടുക്കൂലാ
ആടീ ന്റെ കുട്ടിക്ക് വേ ഫോ കാഴ്ചയില്ലല്ലോ അപ്പൊ ഈ കണ്ണ് ഫോണില് നോക്കിയാതന്നെ ആകെ പണിയാവും മളെ
അതാ
ചെറുതുപ്പം അതേപോലെ ആയിക്കുണു ഞാൻ എന്നിട്ട് കൊടുക്കൂലാ ഫോണ് നെലോളിച്ചാലും വേണ്ട
എന്താനാവലെ ഈ കാലത്ത് ഴ്ച്ച കമ്മിയായിരുന്നു അഴ്ന് എന്തെങ്കിലും ചെയ്യാ കണ്ണാടി ഇട്ടിട്ട് മാറ്റൊണ്ടാ
ആ ഇനി പൈനെട്ട് വയസ്സുവരെ കണ്ണാടിക്കാൻ പറഞ്ഞേക്കണുമാളേ കേക്കണ്
ഏ ആ
ഉം
ഇട്ടിട്ട് മാറ്റണ്ട്ല്ലേ
മാറ്റണ്ട് ഇബ്ടേണ് എവിടെയേ ദൂറല്ലത് എന്താത് എന്തോ
ആ ഇബ്ടെ കോയമ്പത്തൂര്
കോയമ്പത്തൂരല്ല വേറെ എവിടേ ദൂരെസ്ഥലൊണ്ട് എന്താണ് വലൃ കൊളംമ്പങ്കരെ വേറെന്തോ ഒരു സ്ഥലാടോ തൊള്ളേല് തൊള്ളേല് ഇങ്ങനെ ഇരിച്ചണ്ടാ ആ പേര് സ്ഥലം
ഉം ഉം അങ്ങനെ അങ്ങനെയാണ് ഇപ്പ കാര്യങ്ങള് ല്ലേ
കായംകുളാ എന്താണ് എന്തോ ഒരു കിട്ടണുഇല്ലല്ലോ
മാണൂര്
മാണൂരോന്നും അല്ല ഇവിടെ ഇവിടെ അടുത്തൊന്നല്ല മളെ തൃശ്ശൂരിന്നും പോണം
എ ഏ
ഉം
ഉം എന്നിട്ട് വേറെന്താ
വേറെന്താ ഇങ്ങനെപോണ് സുഖാണ് ഇനി ഒരു മു മൂന്നുമാസം കുടുമ്പോ ഇങ്ങനെ കാണിക്കണം
ആ ആ ര രണ്ടാളേയും അവിടെത്തന്നെ കാണിക്കണേല്ലേ
ആരെ
രണ്ടു കുട്ടിയോൾക്കും ഇല്ലേ
ഇല്ലാ ചെറുതുചോയിക്കും ഞാൻ കൊടുക്കൂലാ പറയാ
ആ ആ ആ അങ്ങനെ അങ്ങനെ അങ്ങനെ മൂത്തോൾക്ക് മാത്രം ഒള്ളൂ
ആ അപ്പം ഇനി മാപ്പ്ള പറയും ആ ഒന്നിൻ്റെ കണ്ണുതന്നെ കരഞ്ഞ് ഇനി മറ്റേൻ്റയും കറക്റ്റ് ചെയ്യുന്നറയും വാണെങ്കില്
ഹ് ഹ് ഹാ ഹാ ഹാ
ഓ പിന്നെ അതുകേക്കണ്ട ആവശ്യമില്ലല്ലോ
ആ അതന്നെ
ഉം
ഉം എന്നിട്ട് വേറെ എന്തൊക്കെയുണ്ട്
എന്നിട്ടിങ്ങനെ മളെ പോണുണ്ട് അച്ചാറ് ഇന്നൊരു നേ എന്താണ് അച്ചാറൊക്കെ ഉണ്ടാ ചോറുക്ക്
ചോറുക്ക് ഞങ്ങക്കുള്ള ഇവിടൊണ്ട്
ഏ
ഞങ്ങക്കുള്ള ഇട്ട് വെച്ചൊണ്ട് എന്റെമോള് ചക്കകൂട്ടും പോലെ കൂട്ടെ
ഏ
ആഹ് നല്ലോം കൂട്ടും അച്ചാറ് അത് കാരണം ഇവിടെ ഇട്ടെക്കാനും മ ല്ലാ മക്കക്ക് പുണ്ണും കാര്യങ്ങളോക്കെ വരൂലേ
ആഹ് ഞമ്മക്ക് എപ്പളേലും കഞ്ഞിക്കെന്തേലും പണിക്കാരൊക്കെ ഇണ്ടാവുമ്പോ കഞ്ഞീക്ക് കൊടുക്കാന്ന് വിചാരിച്ച് മ്മക് അത് നമ്മള് ഇട്ടച്ചതാ ഓർമ്മണ്ടാവൊള്ളൂ പിന്നെ കാണൂല
ആഹ് ഉപ്പിലിട്ടൊന്നും വല്ലാതെ പറ്റൂല അച്ചാറൊണ്ട് വാരി കൂ കോഫി
ഏഹ് ഇജ്ജ് പറയുമ്പോ ഇൻ്റെ വായേല് ഇപ്പത്തന്നെ വള്ളം നെറയാണ്
ഇപ്പളും അച്ചാറിനോടൊക്കെ കമ്പണ്ടോ അൻക്ക്
ആഹ് ടീ
ഉം ഞാനും കൂട്ടൊക്കെ ചെയ്യും
അനക്ക് ഓർമണ്ടോ സ്കൂളി പഠിക് ക്ക്ണ കാലത്ത് ചോറോണ്ടരുമ്പോ അച്ചാറ് കൊണ്ട്ത്താല് മിക്കവാറും ഞാനേക്കാരം തിന്നാ
ആഹ് അതന്നെ അതന്നെ
എന്തായാലും ആ കാ
എന്തായാലും അങ്ങനൊക്കെ ജീവിത എ അ അന്നത്തെ ലൈഫോന്നുല്ല ഇപ്പൊ ല്ലേ അന്നത്തെ ലൈഫോന്നുല്ല ഇപ്പോന്നറ്യാ
ആഹ് അതെ അതെ അതെ മദ്റസും സ്കൂള് വിട്ട് വര്മ്പോ എല്ലാ മു മൂച്ചിന്റോട്ടുണ്ടാവും എല്ലേ പുളിങ്ങിം മാങ്ങിയൊക്കെ പെറ്ക്കി വെരും
ഇന്നെട്ട് മ ഒര് കൈ കവർലാക്ക്യോര് ബാഗിൽ ബേഗിലാക്കി സ് പേരേക്ക് കൊണ്ടോവാ
ആഹ് അതന്നെ അങ്ങനെയൊക്കെ തന്നെന്നു പണി ഏതായാലും ആ കാലൊന്നും മറ്ക്കാൻ പറ്റൂല
ഉപ്പ്ട്ട്ക്കാണ്ട് പുളിങ്ങന്നാ
ഉം അതെ ഇന്നാ ശെരിയടീ ഞാൻ വിളിക്കട്ടോ
ആഹ് ടീ വിളിക്കോണ്ടി ശരി
ആഹ് ആയിക്കോട്ടെ ഓക്കെ ഓക്കെ
ചിലിം